ഹലോ
ഹലോ
ആഹ് കേൾക്കാവോ
ഓക്കെട്ടോ
ഓഹ് എന്തു ചെയ്യയിരുന്നോ തിരക്കാരുന്നോ
ഇല്ല എവിടെ കടക്കാ
മാ മാരേജ് കഴിഞ്ഞാണോ
അല്ല
അതാ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് മ്മ പ്പ മൂന്ന്നിയത്തിയാള്
ഉഹും ഇന്ന് വർക്ക് കംപ്ലീറ്റ് ആയോ ന്നിട്ട്
ഉം ങ്ങളാടെ വീട്ടില് ആരൊക്കെണ്ട്
ഞാൻ കല്ല്യാണം കഴിഞ്ഞാ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഞങ്ങള് മാത്ര ഇവിടെ താമസിക്കുന്നു
ഓഹ് എന്തെ ആ ഞാപ്പൊ പ്ലസ്ടു കഴിഞ്
ഏത് വിഷയ പഠിക്കുന്ന
കൊമേർസ്
എക്സാമൊക്കെ എങ്ങനെുണ്ടായിരുന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ
എക്സാം കുഴപ്പല്ലേനു
ഇഷ്ടെ ഇഷ്ടപ്പെട്ടെടുത്താണോ കോഴ്സ്‌ അല്ലെ കിട്ടിയെ എടുത്താണോ
അല്ലല്ല ഇഷ്ടപ്പെട്ടെടുത്താ
ല്ലേ ഫ്രണ്ട്സൊക്കെ ഒത്തിരിയുണ്ടോ കൂടെ
ഏഹ്
അവര്ക്കെങ്ങനെയാ
നല്ലേ
ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണെന്ന്
ത് പഠിച്ച നേരത്തിലോ
പഠിച്ചിറങ്ങിയാണോ അല്ലെങ്കി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നയാണോ
പഠിച്ചു കഴിഞ്ഞു അല്ല പ്ലസ്റ്റു കഴിഞ്ഞു
പ്ലസ്ടു കഴിഞ്ഞുന്നാലെ പറഞ്ഞത്
ആഹ്
ഇനി ഡിഗ്രി ചെയ്യാൻ പ്ലാനുണ്ടോ
ആ കൊടുത്ണ്‌ ബികോമിന്
ആഹ് ഏതാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
എന്ത് ‌ബി ബികോമിന് കൊടുത്ത് ക്ക്‌ണ്‌
ബീകോമിനെന്നോ
ആഹ്
വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ പ്പൊ കൂടെ
ഇല്ല ഉം കസിനുണ്ട് വ്ടാ
അതെല്ലേ? രാവിലെ എന്ത് കഴിച്ചേ?
ദോശേം ചിക്കൻ കറി മ്.
കോളെല്ലാം കംപ്ലീറ്റ് ആയായിരുന്നോ?
ആ. നിങ്ങക്ക് അവിടെ എന്തെയ് നിങ്ങൾക്ക് അവിടെ എന്തായിരുന്നു? ഏ
കുഞ്ഞുങ്ങളൊക്കെ അതേ കഴിക്കുള്ളൂ വേറെള്ളതൊന്നും വലിയ താല്പര്യ ഇല്ല
അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ.
ആഹ്.
അല്ലെ പിന്നെ അവർക്ക് കഴിക്കാൻ പറ്റുലല്ലോ, എന്താ പർ ഇവര് പിന്നിം രുന്നു ഞാനിപ്പം ഇന്നലെ വൈകിട്ട് സ്റ്റാർട്ടെയ്തതെ ഒള്ളു. അവിടെ കാലാവസ്ഥ എങ്ങനെണ്ട്?
ഒതേ നല്ല മഴയായിരുന്നു, ഇപ്പൊ വെയിലുറച്ചട്ടുണ്ട്.
ഇന്നലേം ഇന്നും മഴയൊന്നും പെയ്തിട്ടില്ല, ഇങ്ങനെ വെയില് മാറും തെളിയും അങ്ങനെയൊക്കെ നൽക്കുന്നു. ഇടക്ക് മങ്ങുന്നുണ്ട് പക്ഷെ, മഴ അങ്ങി ഇതുവരെ പെയ്തിട്ടില്ല. ചിലയിടങ്ങളിലൊക്കെ മഴ പറഞ്ഞിട്ടുണ്ട്. വിള്ളിച്ചിടത്തൊക്കെ ചിലയിടത്ത് മഴ പറയുന്നുണ്ട്, ഇവിടെ കുറച്ചായിട്ട ഒക്കെ ചെയെയ്തിട്ടില്ല
ആ...
പിന്നെ എന്തായിരുന്നു, വീട്ടില് ആരൊക്കെുണ്ട് അപ്പം?
എന്റെ
വീട്ടിലിപ്പ ആരൊക്കെ ഉണ്ടെന്ന്?
വീട്ടിലിപ്പോ അപ്പാ മൂന്ന് അനിയത്തി.
എല്ലാരും ഉണ്ടോ, ജോലിക്കൊന്നും ആരും പോകുന്നില്ലേ?
ഇപ്പ ജോലിക്ക് പോകും.
അമ്മ അമ്മ ജോലിക്ക് പോകുന്നില്ല?
ഇല്ല പോവില്ല, ഹൗസ് വൈഫാ.
അതെയല്ലേ വേറെ ആരുല്ല, നിങ്ങള് മാത്രേ ഉള്ളൂ ജോലി?
എന്ത്.
വേറെ ആരെങ്കിലും വീട്ടിലുണ്ടോന്ന്?
പ്രായമായവരോ, അല്ലെങ്കില് അവരൊക്കെ സുഖമായിട്ട്ിരിക്കുന്നു.
ആ എല്ലാരും സുഗായിട്ട് ഇരിക്കനെണ്ട്
വേറെ ഈ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളൊന്നുമല്ലല്ലോ? അനീത്തി അനീത്തിമാരെ എന്ത്തു ചെയ്യുന്നത് പഠിക്കുവാണോ?
ഒരാൾ ടെൻ ത്ത് കഴിഞ്ഞു.
ഒരാള് ഏഴാം ക്ലാസ്സില്, ഒരാള് മൂന്നാം ക്ലാസ്സില്.
കുട്ടി മൂത്തയാളാണോ?
ആ
മൂന്നാം ക്ലാസ്സ് കഴിഞ്ഞ ഒരാള്, നല്ലായിട്ട് പഠിക്കു രണ്ടു പേരും?
ആഹ പഠിക്കാൻ എക്സാം നു ഇരുന്ന് പഠിച്ചോളും. എല്ലാ എല്ലാ അത എല്ലാ ഇല്ല ഞങ്ങ ആരും ട്യൂഷൻ സെന്റർ ൽ പോകുന്നില്ല.
വീട്ടിൽ തലേന്ന് പഠിക്കലാണോ ഒള്ളത്?
ആഹ് വീട്ടന്നിന്ന സ് ന്നെഎടുത്തത് ടീച്ചറ് വര്ണെനക്കമു നോട്ടയ്യാ. എക്സാം മുമ്പേ എടുത്ത് പഠിച്ചെയ
ഉം ഞാനും അതുപോലെ തന്നെയായിരുന്നു ഞാൻ ട്യൂഷനൊന്നുട്ത്തില്ല പോയിട്ടില്ല ഞാൻ ടെൻത് കഴിഞ്ഞ ശേഷാ പിന്നെ പോയിട്ടുള്ളു
ഏഹ്
അതും കുറച്ച് നാളത്തേക്ക് പോയി പിന്നെ പോയില്ല ലാസ്റ്റ് എക്സാമിന് വേണ്ടി മാത്രം ജസ്റ്റ് എക്സാമിന്റെ എങ്ങനെയാന്ന് ഉള്ളത് പഠിക്കാൻ വേണ്ടി മാത്രം പോയി പിന്നെ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ ട്യൂഷന് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല.
നിങ്ങളിപ്പ എന്താ ചെയ്യണേ
വീട്ടു പണിക്കൊപ്പം ഈ പരിപാടി നടക്കുന്ന് വീട്ടുപണിയും ചെയ്യുന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നൊ മുണ്ട് ഇകോളും വെർക്കും എല്ലാം ചെയ്യാനുള്ളക്കെ ചെയ്തു പോന്നു. ഓൺലൈൻ വർക്ക് തെന്നയ കൂടുതലും ചെയ്യാറ് ഞാൻ പുറ അത്ത് മാ കല്യാണത്തിന് മുന്നേ പൊ റത്ത് റിസപ്ഷനില് വർക്ക് ചെയ്തിട്ടുണ്ട്.
ഏയ
അല്ലാതെ ഉം. ലക്ഷോർ ഹോസ്പിറ്റല റിയില്ലേ അവിടെയൊക്കെ ഞൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് ഒരിടത്തും ജോലിക്കൊന്നും പോയിട്ടില്ല. എന്തായിരുന്നു?
ഇനിപ്പൊക്കെ പോവലുണ്ടോ?
ക്ലിയർ ആയില്ല എന്താ പറഞ്ഞേന്ന്?
ട്രിപ്പ് പോയലുണ്ടോ?
ട്രിപ്പ് പോകലൊന്നുല്ല അങ്ങനെ. ഈ പിള്ളാരൊക്കെ ഇട്ട് കുഞ്ഞു പിള്ളോരൊക്കെ ഇട്ട് പോ പോക്കൊക്കെ ഇച്ചിരി പാടാ. എപ്പഴും ഇല്ല നല്ല വല്ലപ്പോഴൊക്കെ ആയിട്ട് കൊറെ ആയിട്ട് പോയിപ്പ.
ആഹ്
അടുപ്പിച്ചടുപ്പിച്ച് ത് പിള്ളേരായിട്ടൊക്കെ യാത്ര പോയിട് കഴിഞ്ഞഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പഴ അപ്പഴേ വയ്യറാവില്ലേ അതുകൊണ്ട്. ഒരടുത്ത് ആക്കിട്ട് പോവാനും പറ്റില്ല അതി ങ്ങള് വേറെ ആരുടെടുത്തും പോവില്ല.
ആഹ് ആ
ഹസ്ബൻറ് ആണെങ്കിൽ ഒരു സമയവും വരുമ്പോം പിന്നെ അവർക്ക് ലീവ് കിട്ടാനും പാടാ. ലീവൊക്കെ നേരത്തെേ പറഞ്ഞാലേ കിട്ടുള്ളൂ പെട്ടെന്നൊന്നും ലീവ് ട്ടില്ല അതുകൊണ്ട് ഞാ ഹസ്ബന്റ് ലാബില വർക്കെയ്യുന്നേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ തന്നെ ഒരു സമയവാവും. അത് കഴിഞ്ഞ് ട്രിപ്പ് പോണങ്കി തന്നെ അത് നല്ലായിട്ട് പ്ലാൻ ചെയ്ത് എവിടേലെക്കെ സ്റ്റേ ചെയ്യാതെ ഒരു പരിപാടി നടക്കില്ല വൺഡേട്രിപ്പൊട്ടും നടക്കില്ല. കുഞ്ഞുങ്ങളെൊക്കൊയിട്ട് പോയിട്ട് വരുവാണെങ്കിലേ
ആഹ്
അതുകൊണ്ടാണ്. ന്നെ അവിടെ നിങ്ങള് പോകാറുണ്ടോ എല്ലാരും ഫാമിലി ആയിട്ടൊക്കെ?
വിടേ ഫാമിലിയ ആയിട്ട് പോവാനണ്ട് വയനാട്ടാണ് അധികം പോവത്.
എവിടെയാ വയനാടോ?
ഉം
വയനാട് മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ കല്യാണത്തിന് മുന്നേ പോയിട്ടുണ്ട് എൻ്റെ ഉം ഫാമിലിയ ആായിട്ട്
വയനാട് ഞങ്ങക്ക് റിലേറ്റീവ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ പോണ
ആഹ് അങ്ങനെ അല്ലാതെ വേറെടത്തും പോയിട്ടില്ല
അല്ലാതെ ഊട്ടി പോയിട്ടുണ്ട് മൂന്നാറ് പൊയ്ക്കണേ
ആഹ്
ഉം
ആഹ് ഊട്ടിയൊക്കെ പോയിട്ടുണ്ട് മൂന്നാർ പോയിട്ടുണ്ട് പിന്നെ മൈസൂര് പോയിട്ടുണ്ട് അതൊക്കെ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം ഒന്നും പൊയിറ്റില്ല
ഏഹ്
കല്യാണത്തിന് ശേഷം കോവിഡൊക്കെട്ട് എല്ലാർക്കും അങ്ങനെ ബുദ്ധിമുട്ടായിപ്പോയി
ഉം
അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും ഓരുത്തരു കാര്യങ്ങളായി കുട്ടികളായി അങ്ങനെ ഒതുങ്ങി
ആഹ് ഹ
പിന്നെ പോക്കൊക്കെ പയ്യെ പയ്യെ കുറഞ്ഞ് ഇവര് പിന്നെ അങ്ങനെ പോക്ക് ഒത്തിരി ഇല്ല പോങ്കിൽ തന്നെ ടു വീലർ ഒത്തിരി പോവാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മള് ട്രെയിനോ അങ്ങനെക്കെ എന്തേലും പോണം അല്ലെ പിന്നെ വണ്ടി വിളിച്ചു പോണം അഹ് അതൊക്കെ അങ്ങനെ ആയതൊണ്ട് ഇങ്ങനെ അങ്ങനെ നിക്കുന്നു സ്കൂളിൽന്നൊക്കെ പോകാറുണ്ടോ
ഇല്ല സ്കൂൾണ്ടവുമ്പോ പോവലില്ല
വീട്ടിന് വിടാത്തതൊണ്ടണോ
അഹ് ആഹ്
ഉംഎന് എന് ഞാനും അങ്ങനെ ഇതുവരെ പോയിട്ടില്ല സ്കൂളിൽ നിന്നും പോയിട്ടുള്ളത് ഫാമിലിയുടെ കൂടെ തന്നെ പോയിട്ടുള്ളു
ഏഹ്
അവർക്ക് അവർക്ക് പേടിയാ പോവാൻ വിടാനായിട്ട് അതുകൊണ്ട് അവരങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് നമ്മളെ വിടത്തില്ല
ആഹ് ഇവിടെ അങ്ങനെ തന്നെ ഓരും പോയിട്ടില്ല നമ്മളിൽ വീടുല
ആഗ്രഹം ഇല്ലാന്നിട്ടല്ലല്ലോ അല്ലേ ആഗ്രഹംണ്ട് അവര് വിടാത്ത കൊണ്ടല്ലേ
ആഹ്
എന്റെറെ ഫ്രണ്ട്സ് എല്ലാരും പോവായിരുന്നു ആഹ് ആഹ് എന്റെ ഫ്രണ്ട്സ് അതുപോലെ പോവായിരുന്നു ഉം ഞാൻ മാത്രേ അങ്ങനെ പോവാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാരും പോകും അപ്പൊ പാരൻറ്സ് ഉണ്ടെങ്കിൽ കൂടെ ഒരു തവണ എല്ലാവരും കൊണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കൂടെ പോയ അതും വൺഡേ ട്രിപ്പായിരുന്നു അതെന്തോ എന്ന്തിന്റെ ആരുന്നു ഓർക്കണല്ല കൊറയായി പണ്ട ഏതാണ്ട് പോയതാ അത് അപ്പച്ചൻ പിറ്റലൊക്കെ ഉണ്ടായിരുന്നോണ്ട് അങ്ങനെ പോയി എന്നാൽ ശരി എന്നൽഓക്കെ പിന്നെ വിളിക്കാം
ആഹ്